ഹലോ ആഹ് കേക്കണ്ടോ
ആഹ് കേക്കണണ്ട്
ആഹ്
ഇന്നലെ ഇന്നലെ മിനഞ്ഞാന്നൊക്കെ ഇത് റേഞ്ച് തീരല്ലേനി
ഇല്ല ഇല്ലല്ലേ ആ മഴ എത്തില്ലേ മഴ ആവുമ്പോ റേഞ്ച് ഉണ്ടാവൂല്ല ഉം അതെ ആഹ് റേഞ്ചും ഉണ്ടാവൂല്ല ഒന്നും ക്ലിയർ ആവൂല്ല അങ്ങനുണ്ട്
ചായക്കെന്താ കടി
ചായക്ക് ഇന്ന് ഇങ്ങനെ പൊറത്തൂന്ന് കൊണ്ടുന്നാരുന്നു അതുണ്ടായിരുന്നു
കുട്ടികളൊക്കെ എവിടെ പോയി ഒച്ചൊന്നും കേൾക്കില്യാ
ഇല്ല ഒരാൾ ഉറങ്ങാണ് ചെറുത് ഉറങ്ങാണ് പിന്നെ ഈ നേരത്താണ് ഉറങ്ങിയേക്കണത് കുറച്ചായിട്ടുള്ളൂ കുറച്ചായിട്ടുള്ളു ഉറങ്ങീട്ട് ഇനീ അന്തിക്ക് ഉറക്കുണ്ടാവില്ല
എന്നും മഗിരിബിന്റെ ബാങ്ക് അങ്ങട് കൊടുക്കുമ്പോരൊറക്കാണ് അത് അവർക്ക് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ഉറങ്ങി എണീച്ചു വരും
ആഹ് പിന്നെ ചെറുത് എപ്പളാ ഉറങ്ങല്
പിന്നെ ഒരു എട്ടോ മുക്കാൽ ഒമ്പമണിയാവും
ആഹ് അത് ശരി
ഇടവേള ആണ് ഇടക്കിടക്ക് ഇങ്ങനെ ഇനീച്ചാലോ
ഏഹ്ഹ് ഹ് ശരി പാല് കുടിക്കണതല്ലേ ആഹ് അപ്പം ഇപ്പം എണിക്കും ലെ ടൈം ആയാ ഓർണ ഹഹഹ ആഹ് അങ്ങനുണ്ട്
ഇതൊന്നും ഇല്ലിക്കല്ലേ നാട്ടിലൊന്നും ബുദ്ധിമുട്ടുകളൊന്നും
ഇല്ല ഇല്ല ഇല്ല ഇല്ല അത് ഇതുവരെ ഇവിടെ ഇവിടെ അടുത്ത് ആണില്ലേ ആഹ് എല്ലോടത്തും കൂടി ഉണ്ടോ
എല്ലായിടത്തും ഉണ്ട് പറയുമ്പോ മയന്റെ മുന്നായിട്ട് ഹെൽത്തിന്റെ ഇതിന്റെ ആൾക്കാരൊക്കെ കൂടി എല്ലാ പരിസരങ്ങളൊക്കെ വൃത്തി കേക്കതാ
ഒറ്റയ്ക്കാ ആ ഈ ടൗണാ ടൗണേരിയെ
ടൗണല്ല ഉള്ളേരിയന്നെ ഉം ഉള്ള് വൃത്തിയാക്കി എല്ലാ കുപ്പികളും പ്ലാസ്റ്റിക്കും ചെരട്ടയും കാര്യമൊക്കെ ഒഴിവാക്കിയതാ
ഉം ഈ മാ മഴയാവുമ്പോ ഈ കൊതുകുകളൊന്നും ഒക്ക നിറയുവാ
അ എന്തോ എന്തൊരു കൊതു പാലോത്തരി ഞാൻ പറയാ കടിച്ചനത് കാ പ്പി കറുപ്പ് ചെറുതത് വല്യത് ആ ചെർ ജെർതേന്റൊരു കാട്യന്താന്നറിയോ
അതെ അത് ചോരും കുടിക്ക്ണ കയിഞ്ഞിട്ടാണ് നമ്മളത് അടിക്കാൻ നോക്കുമ്പോ നല്ലോണം
ആഹ് ചെർതിന്റെ തലേല് ഇങ്ങനെ കുത്തിർക്കെ എന്നിട്ട് തലേന്ന് വേം ചോറ് തിന്നോന്നൊണ്ടേ
മൊട്ടത്തലേ
ആ മോണ്ട മോൻ്റെ മുടീല് കൊറവാണ് ഈ പൊറത് കൊറച്ചുള്ളൂ ഇങ്ങനെ കാണും ഓടല്ലോ കാണുന്നട്ട് നല്ല സുഖമാന്നട്ട് കടിച്ചാന്
അത് ശെരിയാ ഓൾക്ക് എവിടേലിരുന്നാ മതിയല്ലോ ഓൽക്ക് ചോര കുടിക്കാനേ ആഹ്
പ്ലാനെന്തെങ്കിലും അറിയോ
ആഹ് മുടി മു മുടി കൂടാനുള്ളത് അൽമേണ്ട് ഹെയർ ഹെയറോയിലക്കെയുണ്ട് നല്ല ഉം അത് ചെറിയ കുട്ടികൾക്ക് ഞാല് ചോയിച്ചോക്കട്ടെ അയില്ണ്ടെയ് ചെറിയ കുട്ടിയോൾക്ക് പറ്റുവോന്നുള്ളതൊക്ക ചോയിച്ചോക്കട്ടെ അയിലിണ്ട് അവ കുട്ടിയോൾക്കും വല്യോര്കും ഒക്കെ കൊടുക്കാ ഷാമ്പൂ അതിന്റോപ്പൊണ്ട് ഷാമ്പൂ ഡെയിലിഷാമ്പൂ ന്നക്കെആ പറങ്ങണ്ട് അതൊക്കെണ്ട്
ആ കുട്ടി ചെറുത് എട്ട് മാസായിട്ട് ങ്ങക്ക് പറ്റുവോചോയ് യിച്ചോക്കണ്ട് ഒന്ക്ക്മുടി മുടി തീരെല്ലള്ള തന്നെ നൈസ് സാധാ കറുപ്പില്ലാത്ത കാപ്പിണ്ടല്ലോ അതന്നട്ട് തീരെ അറിയൂലല്ലേത്
ആ അതല്ലേ ഇവര് കുട്ടികൾക്കൊക്ക തേക്കണണ്ടോന്നിലോന്ന് ചോയിച്ചോക്കെട്ട ട്ടോ കുട്ടിയോൾക്ക് ‌ തേക്കാൻ പറ്റുമോന്നുള്ളത് ഞാൻ ചോയിച്ചിട്ട് പറയണ്ട് ഉം പിന്നെ പിന്നെ അയിൽ പല തുണ്ട് നിങ്ങൾക്ക്ങ്ങള നിങ്ങള ഐ ഡി ഒന്ന അടീ- ചോയ്ക്കാ മതി എന്നിട്ട് അയില് സൂം ക്ലാസ്ണ്ടല്ലോ അതക്ക കേട്ടാൽ മതി ഡൈലി ഇണ്ടാവുംസൂം വെറുതെരിക്കുമ്പങ്ങനെയ് എപ്പോഴൊന്നും കേക്കണ്ട വെറുതെ ഇരിക്കുമ്പോ എപ്പോഴേലും ഒഴിവുണ്ട്ന്നുണ്ടെങ്കി അപ്പ ഒന്ന് വെറുത അത് സൂംഒന്നു കേക്കുവാ അത് അത് അവിട തൊറന്ന് വെച്ചാ മതി അതങ്ങനെ ഞമ്മളൊന്നും പറയാനൊന്നും പോണ്ടപക്ഷേ ആയ് റിസൽറ്റ്കളക്കെ കേൾക്കുമ്പോ നമക്ക് തന്നാലെ നമുക്ക് കുടിക്കാൻ ങ്ങനെ തോന്നും കാരണം അത്രയും ഉം അ ഓരോരുത്തർ പറയുന്ന കേട്ടാലേ നല്ല റിസൽട്റ്റ്കള് കിട്ട- ഉം സപ്ലിമെന്ററിയണ് നമ്മക്ക്ത് ശരീരത്തിന് കേടില്ലല്ലോ
ആഹ് ആഹ്
ഈ പാരസിറ്റാമോളും ഈ ഇതൊക്കെ കുടിച്ചന് അത്ര നല്ലതൊന്നുമല്ല ഈ ഏത്
ആഹ്
ഇതാണ് പാരാമെഡിക്കൽ കുടിക്കണതൊക്കകെടന്നെ ഓല്ക്ക് അതക്കെ ന്താറിയോ മൃഗ ത്തിമ്മേണതൊക്ക പരീക്ഷിച്ചോക്കണത് ഇതങ്ങനെയല്ലത് മനുഷ്യ ശരീരത്തിലാണ്ത് പരീക്ഷിച്ചത്
ഉം ഉം
ഏഹ് കൊഴപ്പൊന്നുല്ലഅഹ് അല്ഹംദുലില്ലാഹ് പോണണ്ട്
ആഹ്
ഉം പിന്നെഅഹ്
ഉമ്മിപ്പെക്കെ പ്രായമായയാലാ
ആഹ് കൊറച്ച അധികായിട്ടൊന്നുല്ല അറുവത് അറുപത്തി ചില്ലാനോക്കെ കആയിക്കണ് എന്നാത്തോന്നും തോന്നുമ്ല്ല അങ്ങനെ ഹഹ തടില്ലാത്തോണ്ട് അശോ വരില്ല അവക്കൊക്കെ ഈ അലർജി ഇപ്പകൊക്കെ അലർജി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന് പിന്നെ ഇപ്പതിൽ നിന്ന് മരുന്നു കുടിച്ചീന്ന് അതില് ഇപ്പ നേ പിന്നെ അയില് എന്താ ഇതില്ലാ ത്തൊണ്ടേ ഒന്നാമത് കൊരച്ചിട്ട് എടുക്കാനില്ല ശേഷി ഇല്ലാ തൊണ്ട് അയിൻ ഉം അപ്പൊ പിന്നെ കുടി നിർത്തി അത് നല്ലോ കഫ പളകീനു ആ അപ്പൊ പിന്നെ പിന്നെ അഡ്മിറ്റ് ആയി അത് കഫ ഇളകിയിട്ട് പ്പാക് അതിന് ഇടുക്കാ ഹേ എന്താ കൊര കലശേഷില്ലേ ഒന്നാമത്അതിന് ഒന്നും തിന്നൂല മീനോ അഹ് ഇറച്ചി ഒരു ഒന്നോ രണ്ടോ കശ അങ്ങനൊക്കെ ഉള്ളൂ തി ന്ന
ഹെ അതിന് അതിനന്ങ്ങനെല്ല നമ്മൊക്കെ ആരോഗ്യമാണെങ്കിൽ ഒരാഴ്ചല് എല്ലാ ഭക്ഷ
ഭക്ഷണം കഴിക്കണം ഉൾപ്പെടുത്തണം അതയിൻ ഉൾപ്പെടുത്താൻ ഒന്നും മതി മുരിങ്ങന്റെ എല പറ്റൂല ഇതൊക്കെ ലേനമ്മ കാ അഹ് പറ്റൂല പറ്റൂല മുരിങ്ങയുടെ ഇല തിന്നൂല്ല അങ്ങനെയൊക്കെയാണേ പിന്നെ ഇപ്പോ കുമ്പളങ്ങ വെച്ചാൽ തന്നെ നാളികേരം അരക്കാൻ പറ്റൂല കുമ്പളങ്ങ അതൊക്കെ ഓരോരോ പ്രത്യേകത ഉണ്ട് ടേസ്റ്റ് അതിന് അങ്ങനെ കൊള്ളു ഇവടെ പറ്റുക ഒന്നും കഴി ക്കൂല അപ്പ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കഴിച്ചാലല്ലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ
ഉം അത് എല്ലാ ഡോക്ടർമാർ ഒക്കെ പറയല്ലോ ആഴ്ചയിൽ നമ്മള് ഇ ഇറച്ചി, മീന്, പച്ചക്കറി, കോഴി ഉം എല്ലാം നമ്മൾ ഉൾപ്പെടുത്തണേലോ അപ്പോളാണ് നമ്മുടെ ശരീരത്തിക്ക് വേണ്ട എല്ലാം നമ്മളെ ശരീര
ശരിയാ പച്ചമീനൊന്നും കഴിക്കുക തന്നെ ഇല്ല മണം തന്നെ പറ്റൂല
ആഹ് ഇവടെ ഞാൻ ഓലോട് പറയലാ ഓരോ ഓരോ ദിവസവും ഓരോന്നും കൊണ്ടുവരിക അപ്പൊ അങ്ങനെ കൊണ്ടുവരലാ ഒരു ദിവസം ചെറുപയർ, മമ്പയർ അങ്ങനെ കൊണ്ടോന്ന് ഉണ്ടാക്കിയിട്ട്
ആഹ് ആ
പ ഇവിടെ ഇവൽക്കൊന്നും പറ്റു ഒന്നും ഇല്ല അത് ആ തീറ്റിച്ചെലാ ഇരുന്നാട്ട്
അതന്നെ നമ്മള് തീറ്റ ച തീറ്റിച്ചണം കുട്ടികളൊക്കെ ആയാലും
തീരെ രണ്ടാമത്തേതിന് തീരെ ആരോഗ്യമില്ല അത് കാരണം എത്താ ഓള് തിന്നും കാര്യായിറ്റ് ഒരു കോഴി വേറൊന്നും അതിന് പറ്റൂല പച്ചക്കറി റിയൊന്നും തിന്നൂല ഉം
ഉം ഞാനെ ഇതൊന്ന് റൂമ്ക് കൊണ്ടതും നല്ലതാണ് കുട്ടികൾക്ക് പ്രോട്ടീൻ പൗഡറൊക്കെ ഇണ്ട് ഇതിലേ
ആഹ്
ആരോഗ്യം ഇള്ളതും ആരോഗ്യത്തിന്, ബുദ്ധിക്ക് ഒക്കെ ഉള്ളത് ഉണ്ട് ഇതില് പ്രോട്ടീൻ പൗഡറ് കൊടുത്താല് പാലില് കുറച്ച് കലക്കിക്കാണ്ട് ചൂടുവെള്ളത്തിൽ പാലില്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് കലിക്കിങ്ങാണ്ട് അത് കൊടുത്താല് നമ്മള് ബദ്ധ ഒരു ടീച്ചർ ഇണ്ട് ഇന്ന് ഇങ്ങനെ ക്ലാസ് എടുത്തീനു അതിൽ ആ കുട്ടിക്ക് എങ്ങനെ ആയാലും രണ്ടോ മൂന്നോ മാർക്ക് ഉള്ളൂലോ എന്നും ഉണ്ടാവുക ഏത് പരീക്ഷ എടുത്താലും ഏത് രക്ഷിതാവിനെ വിളിച്ചു എന്താ ഇവന് ഇങ്ങനെ മാർക്ക് കമ്മി ആവണത് അവന് വീട്ടിന്ന് വായിക്കലില്ലേന്നൊക്കെ പറഞ്ഞ്ക്കാണ്ടേ അപ്പൊ വായിക്കാനൊക്കെ കൊറച്ച് കുറച്ച് മടിയാണ് ഓന് ബുക്ക് എടുക്കണത് അതൊക്കെ ഒരു ഒരു ഇതാണെന്നോക്കെ പറഞ്ഞ് അയല് ടീച്ചറ് പറഞ്ഞോലെ ഞാൻ ഇങ്ങനെ ഒരു ഇതില് സപ്ലിമെന്ററി ഉണ്ട് അത് നിങ്ങൾ വാങ്ങി കഴിച്ചാൽ ഇങ്ങൾക്ക് എങ്ങനെ ഉണ്ട്ന്ന്ള്ളത് നോക്കൊണ്ടുന്ന് പറഞ്ഞീനോല് അയില് ആയി ആയിക്കോട്ടെ ടീച്ചറെ എന്നാ വിട്ടരുണ്ടു ഞാന് വാങ്ങിക്കോണ്ട്ന്ന് പറഞ്ഞേലോ അതില് ടീച്ച്റ് അത് വാങ്ങി കൊട്ത്തോലൊട്ടോ എന്നിട്ട് അത് കൊട്ത്ത്ട്ട് പിന്നത്തെ പിന്നത്തെ പരീക്ഷക്ക് കുട്ടിക്ക് ഈ മുപ്പതില് ഇരുവത് മാർക്ക് കി ട്ടിയേലൊ അപ്പൊകുട്ടിക്ക് അയ്ന്ള്ള ഇത് വന്നു എന്ത് തോന്നി ആഹ് ആഹ് മാറ്റംവന്ന് അപ്പൊ ഇങ്ങക്ക് എന്തെകിലും മാറ്റ് മാറ്റംണ്ടോ എന്ന്ള്ളത് എടക്ക് ഈ ടീച്ചറ് ചോയ്ച്ചോലോ ഇങ്ങക്ക് എന്തേലും മാറ്റണ്ടോ ടീച്ചറെ ഇപ്പോ ഇപ്പോ ഓന് വായിക്കാനും ഇതിനൊക്കൊന്ന് ഇരിക്കാനൊക്കൊരു ഇട്രസ്റ്റ്ണ്ട് മറ്റേത് അങ്ങനെല്ലേയ്നി ഓന്‌ ബു ക്ക് എട്ക്ക്ണത് തന്നെ ഒരു ദേഷ്യയേനുന്നൊക്കെ പറ്ഞ്ഞ്ങ്ങാണ്ടെയ് അയ്ല് പറയ്ണ് ഇണ്ട് ആ റിസൽറ്റ് ഇങ്ങനെ പറഞ്ഞപ്പളേ അയ്ലാ ടീച്ചറ് ഇങ്ങനെ പറയ്ണ് ഇണ്ട് അയ്ല് അപ്പം അമ്മക്ക് ഇങ്ങനെ ആഹ് കുടി മാ ആഹ് മാറ്റണ്ട് അമ്മളത് കറക്റ്റില് കുടിക്കണം വെള്ളവും കുടിക്കണം വെള്ളം നല്ലോണം ഉം കുടിക്കണം ഉം
അത് എങ്ങനായാലും എന്ത്കഴിച്ചാലും ശെരി അമ്മക്ക് മൂ വെല്ല്യോൽക്ക് മൂന്ന് ലി റ്ററ് എന്നാ പറയല് ചെറിയ കുട്ട്യോൾക്കായാലും ഐന്റേതായ ഓലഅളവ്ന്ള്ളത് കുടിക്കണല്ലോ
വെള്ളം നല്ലോണം കുടി മൈഗ്രൈന്ല്ലഹ്ണ്ട് മൈഗ്രൈന് ഒക്കെ സപ്ലിമെന്റെറ്രിയാണ് മര്ന്നല്ല അത് ക്യാപ്സൂള് രൂപത്തിലായിന്നെന്നൊ ഉള്ളൂ അല്ലാത്ത വ്യത്യാസൊന്നുംല്ല ഉം
ഉം
അത് ചെലോല് പറയും മരുന്നാണ് ഐന് ഇത്ര പൈസണ്ടായ്നു നല്ലതായതന്നെല്ലേ പൈസകൂടൊള്ളൂ നല്ലതല്ലാത്തീന് അഹ് ആഹ് ആഹ് അത്ആ അതെ നല്ലപൈ നല്ലപൈസല്ലതിന് നല്ല ഇത്കൊട്ക്കുംവാണം നല്ലോംഇത് ആഹ് ആഹ് അതെ അതെ ന്നാലും നല്ലതിന്പൈസ ചെലോല് അറ്ഞ്ഞുകൊണ്ട് വാങ്ങുട്ടോ പ്പൊ ഞമ്മളോട്ചോയി ച്ച് വരും ഇത്ണ്ടോ അത്ണ്ടോന്ന്ല്ലതൊക്കെ അങ്ങനെക്കെ കാട്ടും ഉം ഓരോര ഇതാണ്
ഏതൊക്കോകണ്ട് കൊറെ ആൾക്കാര്ങ്ങനെ ഇതൊക്കെ വെക്ക്ണത് കാണാ
ആഹ് ആഹ് ആഹ് ഇതില് ഇന്റെ അമ്മായിക്ക്ണ്ടല്ലോ ഓഹ് എന്റെ അമ്മായി ക്ക് പ പത്തിന്റെ അട്ത്ത് ഇപ്പ മാസം മാസം പത്ത്കിട്ടാനായി വെരല് വെരാനായി ഇപ്പൊ നാല് അഞ്ച് മാസായിട്ടൊള്ളു കൂടിയിട്ട് ഐല് ഇപ്പാ താഴെ ത്താള് വന്നോണ്ടേയ് ഓൽക്കത്പ്പം മോള്ക്ക് മോള്ക്ക് എത്താൻ കഴിഞ്ഞു ഇന്നട്ട്പ്പൊ പ ഉം ഇപ്പൊപത്തുർപ്യ കിട്ടാനായി എല്ലാമാസോം ഉം മാസസാലറി വരാനായി
ആയിണ്ടാവുലേ
ആഹ് ഇത്ര പോയിന്റ്ന്ന്ല്ലത്ണ്ട് അത് അതായാല് ഓര്ക്ക് സാലറി കിട്ടല് തൊടങ്ങും ഉം അങ്ങനെ ഇന്നാതന്നെ നമ്മളെ പോയിന്റ് കമ്മിയാണെങ്കിലും അമ്മക്ക് ഐനൻസരിച്ച്ല്ലേ ഏഹ് അമ്മള് ലെവല് ലെവല് കള് ആഹ് ലെവല്കള് അച്ചീവ്മെൻ്റ് ചെയ്ത ഞമ്മക്കയ്നൻസരിച്ച്ല്ലത് കിട്ടും ഉം അങ്ങനെ
അതെ
ഏതായാലും എങ്ങനെലൊക്കെ എവിടെലൊക്കൊന്ന് കയിച്ചിലായാല്ന്ന് ആഹ് കേട്ട്ണ് നല്ലപ്ലാനെന്നെണേയ് ഞാനഅതെല്ലെപ്പൊ കൂടിയത് ഞാന് ഈ ഡയമണ്ട്ലുംഅതേമാരിക്ക് ഡയമണ്ട് പിന്നെമറ്റേത് സോപ്പുംപൊടി അങ്ങൻത്തെ സാധനങ്ങളാണ് ഇ
ആഹ് ഡയമണ്ട്ന്ന്ന്നെ ന്റെപുതിയാപ്ല ഒരീസം ഒരച്ചാറ് കൊണ്ടോന്നീനി എന്തോര് ടസ്റ്റ്ള്ള അ ച്ചാറോ ആയി
ചെന്ന്ട്ട്
ഇല്ല്യല്ല ഐ ഡി അട്ച്ചില്ല്യാ ഇത് ഇത് കോറീല് പണിക്കൊയ പ്പളേയ് ഐ അവിടുന്ന് അവടെ ലോറിത്തെ ചെങ്ങായി കൊണ്ട് വന്നതാണ് പറഞ്ഞു ഓന്റെ പണ്ണ്ങ്ങൾതാണെലൊ ബിസിനസ്സ് ഇങ്ങനെ വിൽക്കാന് കാ എർക്കി അറിഞ്ഞാല് എന്നിട്ട് ഇങ്ങട്ട് മാങ്ങച്ചാറുണ്ടോന്ന് നീയേ ഞാൻ ഇത് വരെ ഞാൻ പറയാ ഇത് വരെ അങ്ങനത്തെ അച്ചാറു ട്ട്യോക്കിലാ നല്ല ടേസ്റ്റുള്ള അച്ചാറ് ഞാൻ പറഞ്ഞി ആഹ്
ദാ അത്ണ്ട് മറ്റേ കറി പൗഡറ്കള് ഇണ്ട് എന്നാ ശരിട്ടോ എന്നാ ശരി ആന്ന് ഇന്നാ ശരി